ഹലോ കേൾക്കവോ
ആ കേൾക്കാം കേൾക്കാം
ആഹ്
എന്താ ചെയ്യുന്നെ
ഞാനോ ഞാൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല ആ നേരത്തെ ലീവ് അല്ല ഞാൻ റിസൈൻ ചെയ്തതാ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലവിൽ കുറച്ച ദൂരെയ അപ്പൊ ഒരു ടു ഹവേഴ്സിൽ കൂടുതൽ ട്രാവൽ ഉണ്ട്
ആ അപ്പൊ ഡെയിലി പോയി വരുവോക്കെ ബുധിമുട്ട്
ഭയങ്കര പാട് ആഹ് ആഅങ്ങനെ നിർത്തി
ആ അപ്പൊ അവിടെ ഹോസ്റ്റൽ സൗകര്യല്ലേ
ഹോസ്റ്റൽ ഇല്ല അല്ലാതുള്ളേയാട്ടോ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാന്ൻറ് ഉള്ള ഒരു സ്ഥാപനം
ആ
അങ്ങനെ നിക്കാൻ പറ്റത്തില്ല
അക്കമഡേഷൻ ഇല്ലയ
അക്കോമഡേഷൻ വേണമെങ്കിൽ എടുക്കാം പിന്നെ മക്കള ഉള്ളത് കൊണ്ടേ എനിക്ക് പ ാണ് മക്കളെ വിട്ടിട്ട് പോവാനുള്ളത് ആ അതുകൊണ്ട് ഞാന് നിർത്തി ആഹ ചെറുതല്ല മോളിപ്പം ഹൈസ്കൂളിലെത്തി
ഉം
എട്ടാം ക്ലാസ്സിലായി മോൻ ആറില്
ആഹ
ആഹ അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ട് യാത്ര ബുദ്ധിമുട്ടാ
ആ ഡെയിലി പോയി വരികന്ന് പറയുമ്പോ ഒരു ഇതാ ആഹ
പാട
അപ്പൊ അടുത്ത് ഒന്നും ട്രൈ ചെയ്യുന്നില്ലേ
അടുത്ത് ട്രൈ ചെയ്യുകന്ന് പറഞ്ഞല്േ ഈ പ്രൊഫഷൻ അങ്ങനെ ഒരു പ്രശ്നംുണ്ട് ഇപ്പൊ നമ്മള് അടുത്ത ഒരാട അടുത്ത ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ണ്ടെങ്കിൽ അടുത്തുള്ള ഒരാടുത്ത് പോകുമ്പോം നമുക്കൊരു ഇതല്ലയോ ഓ അവര് എന്നെ അറിയാല്ലോ നേരത്തെേ
ആ അതെ ഈ ആഹ ഈ ദിനം അങ്ങനെ ഒരു ഇതുണ്ട് വേറെള്ള പോലെല്ലേ.
ആഹ് ഇത് ഇതിപ്പോ ഇച്ചിരി ദൂരെ ആണെങ്കിൽ ആൾക്ക് വിഷയ ഇില്ല അൊ നമ്മള് അറിയാവുന്നവരാണല്ലോ അങ്ങനെയൊക്കെ ഉള്ളപ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാ
ആ എല്ലാം തുറന്ന് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടാകും
ആഹ എന്നെ കുറിച്ച് അവര് അറി ലോഎന്നൊരു ഇത് വരത്തില്ലേ ആ ഈ ഒരു പ്രൊഫഷൻ അങ്ങനെുണ്ട് ഉം പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം
ആ ഒരു മിനിറ്റ് ഹം ആഹച്ചെ
ആഹ ആഹ് ആഹ
ആഹ അത് കട്ട ആാക്കിയ ഞാന് വേണ്ട വേണ്ട ഞാൻപ്പൊ ആ അത് ഇനി കുറച്ച് കഴഞ്ഞിട്ട് തിരിച്ച്ു വിളിക്കും ഞാൻപ്പൊ വിളിച്ചിരുന്നു അപ്പൊ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിുന്ന അപ്പ തിരിച്ച് വിളിച്ചതോ
ആഹ
ആഹ
പിന്നെ മക്കളൊക്കെുണ്ട്
ആഹ എനിക്ക് രണ്ടാള് മൂത്താള് എട്ടാം ക്ലാസ്സില് ചെറുത് രണ്ടര വയസ്സായിട്ടോുള്ളൂ ആ എന്റെ രണ്ടു ആണ് മക്കളാ എട്ട് എട്ടില് ആഹ്
ആഹ
ചെറുതിന് രണ്ടര രണ്ടര വയസ്സ് ആഹ ആ് പോ ഉറങ്ങുന്നേ സമയത്ത് വിളിയും ഇതൊക്കെ നടക്കും അങ്ങനെയാണ് ഈ സമയത്ത് എല്ലാർക്കും വിളിയെല്ലാം മറ്റേഫോൺ സംസാരിക്കാനും ആയക്കൂല കയ്യിയില് ഫോണും കിട്ടണം
ആഹ അതെപ്പോഴും കൊച്ചുങ്ങൾ അങ്ങനെയാണല്ലോ സംസാരിക്കുമ്പോ അവർക്ക് കൈ പിട
ആഹ പിന്ന അല്ല പിന്നെ നമ്മൾ എന്തിനെങ്കിലും ഒന്ന് ഫോൺ എടുക്കുമ്പോ അവർക്ക് ഫോൺ കിട്ടണം അവർക്ക് കാർട്ടൂണോ അത ഇതോ എല്ലാം കാണാനേ ഫുഡ് കഴിക്കുമ്പോ ഏതായാലും ഇതില്ലാതെ പറ്റില്ല
ഫുഡ് കഴിക്കുമ്പോ ഇത് കാണിച്ചാണോ കഴിപ്പിക്കുന്ന
ആഹ് ഇതില്ലെങ്കി വാത് ഉറക്കൂല
ആഹ
അപ്പൊ പിന്നെ ഞാന് പിന്നെ അല്ലാത്ത ദിവസങ്ങൾ സമയത്തൊക്കെ മാറ്റി വെക്കും എന്നിട്ട് എന്റെ ഈ ഫോൺ കൊടുക്കൂലോ എന്റെ പഴയൊരു ഫോണുണ്ട് അത് കൊടുക്കല മറ്റേ അദേഷ്യം പിടിക്കുമ്പോ അടുത്ത്ത്തെറും ഇതാണെങ്കിൽ പുതിയ ഫോണാണ് പുതിയ ഫോണ് കഴ കൊടുത്ത അ ത് ഡിസ്പ്ലേന്തൊക്കെ പൊട്ടിച്ചാ പിന്നെ നമ്മള് കുടുങ്ങി പോവല്ലോ അങ്ങനെ ആ ഫോണ് കൊടുത്ത് ത്ത് ഭക്ഷണം കഴിപ്പിക്ക എന്നിട്ട് പിന്നെ നമ്മുക്ക് ഭക്ഷണം കഴിക്കാണ്ടാവുമല്ലോ അപ്പൊ അത്വരും കൂടിയും കൊടുക്കും അങ്ങനൊയിരുന്നു പിന്നെ മെല്ല വാങ്ങി വക്ക പിന്നെ അപ്പ തരൊക്കെ പറെ കുറച്ച് കഴിഞ്ഞി തരൊന്നാ പറഞ്ഞു സോപ്പിട്ടു പ്പിട്ട് ഇതാക്കും ചെലപ്പോം എന്നിട്ടത്ത് ഞാ എന്താ കാട്ടന്ന ബേക്ക് കൂടി പോയിടുക്കും അപ്പൊ ഒന്ന് കാര്യോ എന്നിട്ട് പിന്നെണ്ട് ശരിയാ അറിയ ഇങ്ങനെ വാങ്ങി വെക്ക ഉ മറ്റേ നമ്മള് ശ്രദ്ധിച്ചില്ല ആഹ കണ്ണിനൊക്കെ കേടാ ഉം ചെറിയ ആഹ കുഞ്ഞു ഞരമ്പും കാര്യങ്ങളുംല്ലേ
ആഹ് ചെറുതല്ല കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിക്കഴിഞ്ഞ അല്ലെ നപ്പോ പെട്ടെന്ന് അങ്ങ് അഡിക്റ്റ് ആകും
ഉം ചെറുപ്പത്തിലെ കണ്ണട മൂത്തവന തന്നെ ഇപ്പൊ കണ്ണട വെച്ചു ഈ ആ ലോങ് സൈറ്റിന്റെ അങ്ങനെ ആ ഞാനും വെക്കുന്നുണ്ട് പിന്നെ ചെപ്പം പാരമ്പര്യമായിട്ട് കിട്ടിയത ആകാനും ചാൻസ്ണ്ട് ലോങ്ങക്കാണ് പ്രശ്നം ഷോർട്ട് പ്രശ്ന ഇല്ല ആഹ ആ സെയിം തന്നെയാണ് അവനും വന്നിട്ടുള്ളത്
ആഹ
ചെറിയാൾക്കും അതുപോലെ വരണ്ടാന്ന് വിചാരിച്ച് മാക്സിമം ഒഴിവാക്കും
ആ അവര് ഈ ഓൺലൈൻ ക്ലാസ് വന്ന ടൈമ തൊട്ട് തട്ടായി കൊച്ചുങ്ങള് ഫോണിലോട്ടങ്ങ് ആയിപ്പോയത് ആ് ഇവിടെയും അങ്ങനെ ആയിരുന്നു രണ്ടു പേരും ഓൺലൈൻ ക്ലാസ് ടൈമിലേ പിന്നെ ഞാന അങ്ങനെ കൊടുക്കത്തില്ല ആ ആ ടൈം അവരങ് യൂസ് ചെയ്താ അങ്ങനെ യൂസ് ചെയ്താണ് അവര് മൊത്തത്തിൽ അതിനകത്ത് അഡിക്റ്റ് ആയത് ഉ ഞാനും അങ്ങനെ കൊടുക്കാറില്ല രാത്രി രാ രാ ത്രി ഒരു അരമണിക്കൂറ് കൊടുക്കും അരമണിക്കൂറല്ല അത് ഒരു മണിക്കൂറാവും
ആഹ
ആഹ ആ സമയം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡും എല്ലാം കഴിച്ച് പ്രയർ എല്ലാം കഴിഞ്ഞിട്ട് അരമണിക്കൂർ എടുത്തോളാം പറേ അപ്പൊ ഞാൻ കിടക്കാൻ ചെല്ലുന്ന് ടൈം വരെ അവർക്ക് കാണാം അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ നോക്കിക്കും
ആഹ പണി തിയർന്ന ആ അത് ശരിയാ രണ്ടാളും കൂടി ഒന്ന് ഇരിക്കുവ അതോ രണ്ടെണ്ണം വേണോ ആഹ ആഹ അ അല്ലെങ്കിൽ അതിനും അടിയവും ആഹ രണ്ട പെൺകുട്ടികളാണോ ആഹ ആഹ ആഹ രണ്ടാൾ കൂടി അടൊക്കെ ഇണ്ടാക്കുവോ
അയ്യോ അതൊക്കെ ഒണ്ട് അയ്നൊന്നും ഒരു കൊറവും ഇല്ല പിന്നെ മോള് ഇച്ചിരി അങ്ങ് ഒതുങ്ങി കൊടുക്കും
ആഹ്
ആ അവൻ കുഞ്ഞല്ലേ എന്നുള്ളൊര് പരിഗണനയില്
ആഹ് ആഹ്
ആ എന്തേലും നമ്മള് പറഞ്ഞാലും ആഹ് പോട്ട് അനിയന് എന്നൊള്ള ആ ഒര് ഇതില് അവളങ്ങ് ഒതുങ്ങും അതിനനുസരിച്ച് ച്ചാ അവന് കൂട്തലാ
ആഹ്
കൊഴപ്പം കൂടി കൂടി വരും അവളോട് വഴക്കിനങ്ങ് ചെന്നോണ്ടേയിരിക്കും
ആഹ് അല്ലെങ്കിലും ആൺ പിള്ളാർക്കാണല്ലോ കുസൃതി കൂടുതല്
ആഹ് അവക്ക് ചെല സമയത്ത് ദേഷ്യം വരും ആ സമയത്ത് അവന് നല്ല കൊട്ക്കയും ചെയ്യും രണ്ട് വാഴ കൊണ്ട് വെക്കും ആഹ് എന്നാ കാണാതിരിക്കാൻ പറ്റത്തും ഇല്ല കുറച്ചു നേരം കണ്ടില്ലെങ്കി അവൻ ചെ ചേച്ചി എന്തിയെ ചേച്ചി എന്തിയെന്ന് പറഞ് ഇവ്ടെല്ലാം കറങ്ങി നടക്കും
ആണോ ഓ ആഹ് അച്ഛൻ- ഇവ്ട്ല്ലേ
ഇല്ല
ആ ആണോ അപ്പ നിങ്ങൾ മൂന്നാള് മാത്രം
അല്ല എന്റെ മമ്മിയുണ്ട് ഞാൻ എന്റെ വീട്ട്ലാണേ അപ്പൊ എന്റെ മമ്മിയൊണ്ട് അല്ല ആ പപ്പ ഒര് മൂന്ന് വർഷം ആയി മരിച്ചിട്ട് അങ്ങനാണ് ഞാൻ മമ്മിടെ കൂ ടായത്
ആഹ് ബ്രദേഴ്‌സ് ഒന്നും ഇല്ലേ ആഹ് ബ്രദേഴ്സ് ഇല്ലേ
ഒണ്ട് ഒരു ബ്രദറൊണ്ട് ബ്രദറ് റിയാദിലാ
ആഹ്
ആ പിന്നെ ഒര് ചേച്ചിം ഒണ്ട് ആ അവരെല്ലാരും സെറ്റിൽഡാ വേറെ വേറെ ഞാൻ മാത്രവേ ഒള്ളൂ നാട്ടില്
ആഹ് ഹസ്ബൻഡ് ഇവ്ടെ ഇല്ലാത്തൊണ്ട് പിന്നെ മമ്മീന്റെ കൂടെ ഉം മമ്മി ഓക്കൊആണോ അതോ എല്ലാ ക ആഹ് എല്ലാ കാര്യങ്ങളും ചെയ്യാ
ആഹ് ചെയ്തോളും ചെയ്തോളും ഞാനിങ്ങനെ ജോലിക്ക് പോക്മ്പം മമ്മിയാര്ന്ന് ഇപ്പം കൊറച്ചുടെ ഇതൊക്കെ ആയി കഴിഞ്ഞകൊണ്ടാ അതുകൊണ്ടാ അതും ഒര് കാരണവാ മമ്മി ഒറ്റക്കെ ഞാനിങ്ങനെ ആ ഞാൻ പോയ്ക്കഴിഞ്ഞാല് ഞാൻ വൈകിട്ട് വരുമ്പ ലേറ്റ് ആവും ഇത്ര യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പഴേ അപ്പഴ്‌ മമ്മി മാത്രം അല്ലെ ഒള്ളൂഴ കുഞ്ഞുങ്ങള് ആയിട്ടേ
ആഹ് പിന്നെ മക്കള് സ്കൂള് പോയി കഴിഞ്ഞ മമ്മി ഒറ്റക്ക് ആവ് ല്ലോ ആഹ് അത് ശെരിയാ ആഹ് ആഹ്
അവ്ടെ മോന് പടുത്തം ഒക്കെ എങ്ങനെഒണ്ട് ആ യല്ല ഈ പ്രാവ്ശ്യം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ഇ ക്കാവശം അല്ലെ
ആഹ് എല്ലാ കഴിഞ്ഞ പ്രാവശ്യണ്ടല്ലോ ആഹ് ഏഴാം ക്ലാസ് മുതല്ണ്ട് ഉം സി ബിഎസ് ഇ യാണ് ആഹ് സി ബിഎസ് സി യാ ഉം
ഞാൻ മോള് ഇവ്ടെ സ്റ്റേറ്റിലാ
ആഹ് ആഹ് അതില് പിന്നെ അങ്ങനെ അ നു പിന്നെ അങ്ങനെ പഠിക്കാണ്ടാവില്ലല്ലോ വല്ലാതെ തന്നെ അവര് സ്വയം എഴുതി ണ്ടാക്ക അങ്ങനെയൊക്കെല്ലേ എക്സാമ്
അല്ല ആഹ് അങ്ങനെ എക്സാമൊക്കെ അങ്ങനെക്കെതന്ന സ്വയം എഴുതണ്ടി വരുവെല്ലാം കോസ്റ്റ്യനൊക്കെ ഔ ഔട്ട് ഓഫ് സിലബസ് വച്ചേ. സിലബസു ഉണ്ട് എന്നാലും ക്വസ്റ്റ്യൻ വരുന്നത് വേറെ രീതിയിലായിരിക്കും അപ്പൊ അതനുസരിച്ച് എഴുതണം സ്വന്തവായിട്ട്
ആ ആഹ ആഹ
ആ ഇങ്ങനൊരിതുണ്ട്. അതിന് മുമ്പ് ഐ സി ഐ സി ആയിരുന്നു
ആഹ
ഞാൻ ആ പിന്നെ ഫിഫ്ത് വന്നപ്പഴാ മാറ്റിയത്
ആണോ ഉ ഉം രണ്ടാളും ഒരു സ്കൂൾ തന്നെയാണോ
രണ്ടു പേരും ഒരു സ്കൂൾ ളാ ബസ്സ് ബസ്സ് വേണ്ട ഞങ്ങൾ വീ ഒരു അഞ്ച് മിനിറ്റ് ദൂരവേ ഉള്ളൂ വീട്ടി
ആ അത് ശെരി, അപ്പൊ നടന്നു പോ പോവള്ളതേ ഉള്ളു
ഞാനങ്ങ് കൊണ്ട് വിടും, വണ്ടീലേ.. അത്ര ദൂരവേ ഉള്ളൂ
ആഹ ആഹ
ഞങ്ങൾ എല്ലാരും പഠിച്ച സ്കൂളാ
ആഹ ആഹ
എൻ്റെ മമ്മിയും
അത് ശരി, ആ ആശരി അപ്പൊ അത്രയും പഴയ
ആ സ്കൂളാ ഈ പള്ളിയുടെ വക സ്കൂളാണ് എയ്ഡഡ് സ്കൂള
ഇവട്യും മോനെ കൊണ്ട് വിട, ബസ്സിൽ വിടലില്ല പിന്നെ നമ്മക്ക് സമാധാനാണല്ലോ
ആഹ
മറ്റേത് എന്താവുംന്നുള്ള പേടിയാ അങ്ങനെ ഡെയ്‌ലി രണ്ട് നേരം അങ്ങനെ കൊണ്ട് വിടും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ട്യൂഷനും പോവും
ആ ട്യൂഷനും പോന്നോണ്ടില്ലേ
ആ ഇപ്പൊ ഈ വർഷം മുതല് സി ബി എസ് ഇ ആയത് കൊണ്ട് നമ്മള് ഇനിയിപ്പോ ശ്രദ്ധിക്കനല്ലോ അങ്ങനെ ഇപ്പൊ ഈ വർഷം മുതൽ അങ്ങനെ കൊണ്ടു പോവ്വ
ആ് ഇവിടെ ട്യൂഷനൊന്നുവില്ല. ഞാൻ നോക്കത്തേ ഉള്ളു
ആഹ ആഹ് ഉം അല്ല നമ്മൾ എത്ര പഠിപ്പിച്ച് ച്ചാലും എന്തന്ന ട്യൂഷന് പോകുമ്പോ ഒന്നുകൂടി ഒരു ബെറ്ററാണല്ലോ അങ്ങനെ വിട, ഉം ഇബടെ വരുമ്പോ എന്താന്നോ, ഇപ്പ പറഞ്ഞമാതിരി മൊബൈലും കമ്പ്യൂട്ടറും റും കളിന്നുള്ളൊക്കെ ചിന്തയാണ് പഠിക്കാൻ വിളി ക്കുമ്പോഴൊക്കെ പിന്നെ ആള് പഠി പഠിക്കാനും ഉഷാറാണ് നല്ല മാർക്കും കാര്യങ്ങളുംണ്ട്. പക്ഷെ വീട്ട ട്ട്ന്ന്ള്ള പഠനല്ല. അവർക്ക് ക്ലാസ്ന്ന്ന്നെ കിട്ടുന്നോണ്ട് അവരിതാക്കും. അയ്ന്റെ കൂട്ടത്തിൽ നമ്മൾ ട്യൂഷനും കൂടി കൊടുത്ത ഒന്നുംകൂടി ബെറ്ററാവ്വല്ലൊ അങ്ങനെ പി ട്യൂഷന് വിടാംന്ന് കര്തി. ആ മറ്റേ പഠിക്ക് പഠിക്ക് ന്നർഞ്ഞ് നമ്മള് ബേക്കില് നടക്കണല്ലോ
ആഹ് ഇവര് ആദ്യം തൊട്ടേ പോകുന്നില്ലായിരുന്നു. ട്യൂഷനൊന്നുവേ ഞാൻ തന്നായിരുന്നു പഠിപ്പിച ച്ചോണ്ടിരുന്നത്. അപ്പൊ ഇപ്പഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുവ
ആഹ ആ പിന്നെ ടി പി അങ്ങനെ ഇ കാര്യങ്ങളൊക്കെണ്ടാവുമ്പോ പിന്നെ അവൾക്ക് ഭയങ്കര ഇതാണ്. പ്പൊ ഇന്ന് രാവിലെ ആറു മണിക്കെന്നെ എണീറ്റ് എന്തോ ഇന്ന് ഏതോ രണ്ട് ടി. പി ണ്ട്ന്ന് പർഞ്ഞ്, അപ്പൊ അതിന് വേണ്ടിട്ട് പ്രിപ്പർട് യ്യ ചെയ്യാൻ വേണ്ടീട്ടെയ്, രാത്രി പഠിച്ച് ക്ന്ന് ന്നാലും രാത്രി ഒന്നും കൂടി നോക്കണമ ല്ലോന്നറഞ്ഞ് രാവിലെ ആറ് മണിക്ക്ന്നെ എണീറ്റ് അത് റീ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉം മറ്റേ എന്താ വന്ന പിന്നെ സ്കൂളിൽ നിന്ന് വിട്ട് വന്ന പിന്നെ നമ്മൾ പഠിക്കാൻ അപ്പ തന്നെ പറയ്മ്പൊ മക്കൾക്കൊരു മടിയാവല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ന്നർഞ്ഞ പിന്നെ അങ്ങനെ പിന്നെ ഇതാവും അപ്പ പിന്നെ അയിനെക്കാട്ടി നല്ലത് ട്യൂഷനും കൂടി കഴിഞ്ഞവന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി രഘുയിട്ട് ചെയ്താ മതിയാവുല്ലോ.
ആ അ ഇവിടെ വന്നിട്ട് അഞ്ച് മിനിറ്റ് മതിയല്ലോ സ്കൂളിൽ നിങ്ങ് വരാൻ. വന്നിട്ട് പിന്നെ. കുറച്ചു നേരം ടി വി കണ്ടോണ്ടിരിക്കും. കാർട്ടൂൺ ഒക്കെ കണ്ടോ.